ആ എന്തൊക്കെ. അല്ലല്ലേ അല്ലേ ഒഴിഞ്ഞിരിക്കുമ്പോന്ന് വിളിച്ചൂടെ,?
പിന്നെ വിളിക്കാട്ടാ വിളിക്കണം വിളിക്കണന്ന് ഓർക്കും ചില സമയത്ത് താരക്കായിപോവും.
ആ ഷോപ്പിലിഇങ്ങെ കുത്തിരിക്കല്ലേ അവിടെ പോ വിശേഷ പണിയൊന്നും ഉണ്ടാവലില്ലേ ഒരാൾക്ക്.
പണിയൊക്കെ ഇണ്ട് ചെല സമയത്ത് ഭയങ്കര തിരക്കായിരിക്കായിരിക്കും ഇ
സാധനങ്ങൾ വരുമ്പോലെ.
ആഹ സാധനങ്ങളൊക്കെ വരുമ്പോ തിരക്കുണ്ട് പിന്നെ ഇ അപ്പൊ എനിക്ക് ഒന്ന് ഒത്തിരി തിരക്ക കൊറവാ കാരണം രാവിലോട്ട് കറഡ് ണ്ടായില്ല. അപ്പൊ അത് കാരണംന്ന്ോന്ന വല്യയ തെരക്കില്ല പിന്നെ. പിന്നൊരു കല്യാണം ഉണ്ട് വീടിന്റെ അടുത്ത്. ആഹ് ഞാറാഴ്ച അപ്പൊ ഇനി വൈകി വൈകീട്ട് അതിന്ന് പോകുമ്പോ ഉടുക്കാനായിട്ട് ഒന്നല്ല ഒരു സാരി വാങ്ങണം അല്ലെ ചുരിദാർ വാങ്ങിക്കണം എന്തെലും വാങ്ങിക്കണം നിനക്ക്ക്ക എന്തോന്നാ ഇഷ്ടം സാരിയാണോ ചുരിദാണോ നീ ഇടുന്നത്
ഞാൻ ചുരിദാറോളൂടെ സാരി ഈഏഅറിയില്ല ഇന്ക്ക് കൊടുക്കാന്.
ആഹാ ഇത്രയും നാളയിട്ടും പഠിച്ചില്ല.
ഞാന എടുത്താലും ഒരു ഒരു വൃത്തിയ ഉണ്ടാവൂല വൃത്തി ഉണ്ടാവൂല ഇടുത്താലും
മൊ മൂന്നാല് പിള്ളേരായിട്ടും സാരി ഉടുക്കാൻ പടിച്ചില്ല അയ്യയ്യേ മോശം മോശം
എഹ് ചിരിക്കും പക്ഷെ കുത്തലും ഇതൊന്നും
ഇതുവരെ ഉടുത്തിട്ടില്ല അപ്പൊ നിക്കാഹിനോക്കെ ഉടുത്തില്ലേ
ആഹ് നിക്കാഹിന് എടുത്തു പിന്നെ വേറെരു കല്യാണത്തിനൊക്കെട്ത്തീനു ഇപ്പൊക്കോ കല്യാണ തലേന്ന് ഒക്കെ പട്ടിന്റെ
ഇപ്പൊ മറ്റേ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞാൽ പഠിക്കാം നന്നായിട്ട് പഠിക്കാം അത്ര വല്യ പണിയൊന്നും ല്ല അവ്ടെ വീട്ടില് വെരുതേ ഇരിപ്പല്ലേ ആ സമയതൊക്കൊന്ന് ഉടുത്ത് പഠിക്ക്
എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടോ സാരി ഇടുത്ത ആൾക്കും ആഹ് ആഹ് പുള്ളിക്കാരനും ഇഷ്ടം സാരി ഉടുക്കണതാ അപ്പൊ എന്തെങ്കിലും പരിപാടികൾ ക്കൊക്കെ പോകുമ്പോ ഒക്കെ സാരിയായിരിക്കും ചുരിദാർ കൊറവാണ് ചുരിദാർ ഇടല് ആഹ് എന്നച്ചേ ജോലിക്ക് ജോലിക്ക് വരുമ്പോ ചുരിദാറിടും ആഹ് പരിപാടികൾക്കൊക്കെ കല്യാണത്തിനും അതുപോലെ എന്തെങ്കിലൊക്കെ ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോ എപ്പോഴും സാരിയാണ് എനിക്ക് ഒത്തിരി സാരി ഭ്രാന്ത് ണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എനിക്ക് കൊറെ സാരി ആഹ് അലമാരിയില് ഒരലമാരിയില് ഫുള്ള് സാരിണ്ട് അപ്പൊ ഇങ്ങനെ പിള്ളേര് പറഞ് ഞാൻ ഇങ്ങനെ പറഞ് ഇഷ് ഇടാനൊന്നുല്ല എനിക്കൊന്നുല്ല ന്ന് പറയുമ്പോ പറിം അമ്മയ്ക്ക്ന്തോരു സാരിയമ്മ അമ്മക്ക് സാരിടുത്തിട്ട് വൃ കൂടെ തൈക്കും അപ്പൊ ഞാൻ പ പിന്നെ സാരി ഉടുതെങ്ങനയാ ജോലിക്ക് പോകുന്നേ ന്നാ ഇതൊക്കെ ഇതൊക്കെ വെട്ടി ചുരിദാറയിക്ക എന്ന് പറയും അപ്പൊ ഞാൻ പറയും പിന്നെ അതൊന്നും വെട്ടി ചുരിദാറന്നും തയ്ക്കാൻ പറ്റില്ല
തൈക്കോ ജ്
ഏയ് ഇല്ലില്ല ഇല്ലില്ല അല്ല തയ്ക്കാൻ കൊടുക്കാനേ ഇത് വെട്ടിച് സാരി വെട്ടി ചുരിദാർ തൈക്കാ കൊടുക്ക അപ്പ കൊറെ ചുരിദാറാവോലൊന്ന് ഈ ചുരിദാർ നമ്മളെന്നും ജോലി ക്ക് വരുമ്പോഴും പിന്നെ വീട്ടിലിടുന്നതൊക്കെ എന്റെ ആൾക്ക് മറ്റേ നൈറ്റി ഒന്നും ഇടുന്ന ഇഷ്ടല്ല അപ്പം വീട്ടില് ആ വീട്ടില് നല്ല ചുരിദാർ അല്ലെങ്കി മറ്റേ പാവാടയും ഇതായിട്ട് കിട്ടോല്ലോ ബെനീനോക്ക അങ്ങനെ എന്തെങ്കിലും ഇട അപ്പ ഈ ചുരിദാറൊക്കെ മിക്കവാറും നമ്മൾ വീട്ടിലും കൂടെ ഇട്ടാ അപ്പൊ ചു ഇത് മോശായി മോശായി വേഗം പോവും അപ്പൊ നമക്ക് കൊറേ ഉണ്ടാവില്ല എവിടെയെങ്കിലും പോകുമ്പടാ നേരത്ത് ഞാൻ പറിം ശോ ഇല്ല നല്ല ചുരിദാറില്ലാന്ന് പറയും എപ്പയും പറയും ചുരിദാറില്ല ചുരിദാറില്ലാന്ന് പിന്നെ സാരിയും ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ് സാരി ഭ്രാന്തുണ്ട് സാരി മറ്റേ സെറ്റു മുണ്ടക്കില്ലേ സെറ്റ് സെറ്റുമുണ്ട് ആ അത് ആ ഭയങ്കര ഇഷ്ടാ ഉം താ കൊറേണ്ട് എന്നാലും പിന്നെ ഇങ്ങനെ എടുക്കും എപ്പഴും എടുക്കും സെറ്റുമുണ്ടും സാരിയൊക്കെ എല്ലാ പരിപാടികൾക്കും
ണ്ട് അങ്ങനെ എടുക്കാലോ
ആഹ് അതെ അതെ അത് ശരിയ നമുക്കൊരു വരുമാനം ഉണ്ടേ പിന്നെ കൊഴപ്പുല്ല അല്ലെങ്കി പിന്നെ നമ്മളെല്ലാ പിന്നെ അവരോടന്നെ ആശ്രയിക്കണ്ടേ
ആഹ് ഞങ്ങൾ വരുമാനൊന്നും ഇല്ലാതെങ്ങനെ കുത്തിരിക്കല്ലേ
ആഹ് എന്തെങ്കിലും നോക്ക് ഇപ്പ എന്തെല്ലാം വഴികളുണ്ട് വീ ഇരുന്ന് ചെയ്യാ പറ്റന്ന
ഉം..
കൊറെ കാര്യങ്ങള്ണ്ടല്ലോ
ഉമ്
ഇങ്ങനെക്കായ കിട്ടും
ഓരോ ഓരോത്തരെ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പളാണ് അങ്ങനെക്കെരു വഴികളുണ്ട്ന്ന് ആ
മനസ്സിലാവണ ആ നമുക്ക് വീട്ടിലിരിന്ന് വല്യ തെരക്കില്ലാണ്ട് ചെ ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന ജോലികളൊക്കെ കിട്ടിയ നമുക്ക് ചെയ്യാലോ നമ്മുടെ പിള്ളേരുടെദും വീട്ടി കാര്യങ്ങക്കന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണെങ്കിലേ
ആഹ ഞാൻ എൻ്റെതും കുട്ടിൻ്റെതും ഒക്കെ ഇങ്ങനെ തുന്നും.
ആഹാ ഓ അത് പക്ഷെ നന്നായിട്ട് ചെയ്തഴിഞ്ഞാ അതൊരു മറ്റേ യൂട്യൂബ് ചാനലൊക്കെ. ക്കെ തൊടങ്ങി അതിലൊക്കെട്ട് കഴിഞ്ഞാ നല്ലോണം ആൾക്കാരൊക്കെ വരും... പരസ്യങ്ങളൊ ക്കെ കൊട്ക്ക്. നമ്മള് ഞാന് വരാ അടുത്തായിരുന്നെങ്കിൽ ഞാനും ട്ടാ
എല്ലാര വീട്ടിലേ എന്തത്ണ്ടല്ലോ അപ്പപിന്നെ അപ്പുറത്തുപ്പുറത്തും അയലോക്കത്തുക്കൂടക്കെ മെഷീന്ണ്ട്..
ഓ ഞങ്ങടെവിടെയൊന്നും ഇല്ലാട്ടോ. ഞങ്ങ്ക്കൊക്ക എല്ലാം കടയി കൊണ്ട് കൊടുക്കണം തയ്പ്പിക്കാനായിട്ട് നമ്മുടെവിടെയൊന്നും ആർക്കും.. ക്കുവങ്ങനത്തെ പരിപാടികളൊന്നുല്ല.. എല്ലാരും ഈ ജോലിക്കാരാണ്. എല്ലാം വീടിനടുത്തുള്ളവരൊക്കെ.. ക്കെ. ഞങ്ങടവിടെയൊക്കെയീ പറഞ്ഞൂട്ട് ഒരു രാവിലെ പത്ത് മണി കഴിഞാ അവിടെയൊക്കെ എല്ലാ വീട്ടിലും.. എന്ത് സംഭവിച്ചാലു ഒരാളു അറിയില്ല അതുപോലെയാ.. എല്ലാരും ജോലിക്കോം. പിള്ളേര് ക്ലാസി സ്കൂളില് പോയിട്ടുണ്ടാവും.. കെട്ടിയോന്മാരും ജോലിക്ക് പോയിട്ടുണ്ടാവും ഭാര്യമാരും പോയിട്ടുണ്ടാവും പിന്നെ വീട് മാത്രേണ്ടാവുള്ളൂ..
ആഹ് ആഹ്
അവിടെക്കെല്ലാരും ജോലിക്ക് പോന്നവരാ..
ആഹ്
കൊറച്ച്.... അങ്ങനെ തീര ഉള്ള് ആയിട്ട് ഉൾപ്രദേശൊന്നുവല്ലല്ലോ.. ടൗണാണ് അപ്പെല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ടാവും..
ആഹ് ആഹ്...
ഉം പിന്നെന്താ പണ് വീട്ടിലൊക്കെ പോവാറില്ലേ.. സ്വന്തം വീട്ടി പോവാറില്ലേ..
ആഹ് ഇപ്പൊനിക്കേ അങ്ങനെ പോവാൻ പറ്റിണില്ലപ്പൊ ഞാനിവിടെ ഒറ്റക്കായതോണ്ടെ.. പിന്നെ ഇമ്മാക്ക് എടക്ക് പ്രഷറും ഷുഗറും അങ്ങനെക്കെണ്ടാവും... അപ്പമ്മാനെ ഒറ്റക്കിട്ട് പോയാലെ എപ്പളാ ക്ഷീണം വരുന്നുന്ന്ലെ അറീല്ല
ആഹാ അവരിങ്ങട് വരാറൊണ്ടോ അവിടെയ്ള്ളവര്..
ട്ട് വെരല്ണ്ട് ഇപ്പോ പെണ്ണിന് ഓപ്പ്റേഷൻ.. കഴഞ്ഞിക്കാണ് അപ്പൊ ഓലെ ഓള കാണാനെക്കെ വന്നീന്നു
ആഹ് ആഹ് അല്ല ആ ഓ എന്റെ മോനുണ്ടായി.. എന്റെ മോനും കഴിഞ്ഞ വർഷം.. ചെയ്തതാണ് അയ്യോ ഉം.. റ്റേതാ ചെയ്തൊ കീ മറ്റേ ഇതാണോ..
ആ കീഹോ ആഹ് ഓപ് അല്ല ഓപ്പണല്ല ഓപ്പല്ല മറ്റേത്.. ഉം
ആഹ് ശരി ശരി അപ്പൊ ഇപ്പൊ റ റ് റെസ്റ്റിലാണോ...
ആ പ്പറസ്റ്റാ പ്പൊരായ്ചയായിട്ടുള്ളൂ...
ആഹ് ആഹ്.. ശരി ശരി. ആ മോനുവതേ ഇല്ല അത് മറ്റേ ഓപ്പണായിരുന്നു ചെയ്തത്.. അത് കറക്റ്റ് ആ സ്കൂള് ആഹ് പക്ഷെ അതാ സ്കൂൾ ആ അടച്ച സമയത്താരുന്നു.. പിന്നെന്നാച്ചാ അന്ന് നമ്മളോടവിടുത്തെ ഡോക്ടേഴസക്കെ പറഞ്ഞൂ അതാ നല്ലത് ന് പറഞ്ഞു.. കൊറച്ചും കൂടി നല്ലത് ആ അതാണെന്ന് പറഞ്ഞുപ്പന്നെ അങ്ങനെ ചെയ്തു...
ആഹ്... ആഹ്.
ആ പിന്നെ ആ സ്കൂൾ അടച്ച സമയായതൊണ്ട് വല്യ കൊഴപ്പണ്ടായില്ല പിന്നെ എന്റ.. അമ്മ ഇണ്ടായിര്ന്ന് അപ്പ അമ്മ ഉണ്ടായിരുന്നു വീട്ടില് അത് കാരണം അവനെ നോക്കാനെക്കെയായിട്ട് അമ്മ നിന്നു...
ആഹ് ആഹ്
പിന്നെ ഉം അവനെടക്കെടക്ക് ഇങ്ങനെ ഓരോ പണി ഒരു ടൈമില് മറ്റേ ആ കാല് സ്കേറ്റിങ്ങ്ല്ലേ ഓടിക്കണ സാധനം അതീന്നു വീണ് ആഹ ഉണ്ടാക്കി അയിന് മുന്നെ മൂത്തവൻ മൂത്തവൻ കാല് ഒടിച്ചു വെച്ചു പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ വെ ക്കേഷൻ എളേത് മറ്റേ ഫുട്ബോള് കളിക്കാൻ പോയി കൈയൊടിച്ചുവെച്ചു ഓരോ വർഷവും ഓരോരോ പണികൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്
ആഹ ആഹ
ഇങ്ങനെയ ആൺകുട്ടികള് രണ്ടും ആൺകുട്ടികൾ ആയത് കൊൊണ്ട് ഭയങ്കര കുരുത്തം കെട്ടവന്മാരാ ആഹ് ഈ കളി എന്താ കിടന്ന് കാണിക്ക എനിക്ക് ഭയങ്കര പേടിയ ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും ക്രിക്കറ്റ് ഒക്കെ കളിച്ചോട്ടാ ഫുട്ബോൾ കളിക്കല്ലേ എനിക്ക് പേടിയാണ് കാണുമ്പോൾ ഞാൻ പറയും കാലുകള് ഡാൻസ് കളിക്കാനുള്ളതാ നശിപ്പിച്ചു കളയല്ലേ ആ അതൊടിച്ചു ഒടിച്ചു കളയല്ലെന്നു പറയുമെപ്പഴും പിള്ളേർക്കും ഒട്ടും ശ്രദ്ധ ല്ലല്ലോ ഈ ഇതിന്റെ പുറകെ ബോളിന്റെ പുറകെ ഓടി കഴിയുമ്പോ അങ്ങട് ഇങ്ങടും തട്ടലും മുട്ടലും ട്ടലും ഇടിച്ചിടലും
ആഹ്
ഒരു രക്ഷ
ഇവിടുത്തെ ഇവിടുത്തെ വനും അങ്ങനെ തന്നെയാണ് നല്ല കളിക്കാൻ െയാണ് സ്കൂളട്ട് വന്നാ നേരെ വവിടെക്ക എന്തേും തിന്നാ ഇവിടുക്ക എത്തുമ്പോതിനെന്നെ തന്നെ ഓരോ കുട്ടികൾ വിളിക്കലോഡ്ത്തും വരുന്നില്ലേടാ
ഫുട്ബോൾ ഭ്രാന്ത് കൂടുതലുള്ള ആൾക്കാരാ തോന്നുണ് അങ്ങോട് അല്ലേ ഉം കാരണം എൻറെ ഭർത്താവൊക്കെ അങ്ങോട്ട് വടക്കോട്ട് വരുമ്പോഴാണ് മറ്റേ
ആഹ ആഹ
ഉം
ആള് അങ്ങടെ ഓട്ടം വരുന്ന ആ വടക്കോട്ട ഓട്ടം വരുന്ന സമയത്ത് മറ്റേ ഈ ഫുട്ബോളിൻ് ജേഴ്സി സാധങ്ങളൊക്കെ വാങ്ങിക്കല് അവിടെന്നാണ് അവിടെ വിലക്കുറവിനും കിട്ടും ഇഷ്ടംോലെ സെലക്ഷൻ ഇന്നോൊണ്ടെന്നും പറഞ്ഞഞ്
ആഹ ആഹ
അവിടന്ന് വാങ്ങിക്കാറ് ഉം ഇന്നിപ്പോൊ വിളിച്ചില്ല ആള് മഴയായതാണ്
ആഹ് എല്ലായിടത്തും വച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പൊ വിളിച്ചില്ല ഇതുവരെ മഴയായതുകൊണ്ടാന്ന് തോന്നുന്നുോ
ആ് ഉച്ചക്ക് ഭക്ഷണം ആഹ ഭക്ഷണം കഴിക്കാൻ നിക്കുമ്പോ ഒ
ആഹ് ഒന്ന് വിളിക്കല ഇണ്ട് ഇന്ന് ഇപ്പോ എന്തോ വിളിച്ചില്ല ചിലപ്പോ മഴയ അതുകൊണ്ട് എവിടെയും എറങ്ങാൻ വച്ചിട്ടുണ്ടാവില്ല
ഉം ഉം എന്താ ജോലിയപ്പോ
വണ്ടി ഒടിക്കവാ ആഹ ആ ഡ്രൈവരാ ഉം പിന്നെ
വല്യ വല്യ വണ്ടിമ്മ പോവോ
ആഹ വല്യ വണ്ടിയാണ് വല്യ വണ്ടി യാണ് ഈ പാത്രങ്ങളുടെയക്കെ ഇവിടെ ഒരു കമ്പനി ഉണ്ടാർന്ന് കമ്പനിന്ന് അവരുടെ ഗോഡൗണിലേക്കും പിന്നെപ്പോ എല്ലാ സ്ഥലത്തും മറ്റേ ലുലു ഉണ്ടല്ലോ ലുലുലേക്കൊക്കെയാണ് കൊണ്ടു പോോകുന്നത്െ നിങ്ങളടെ അവിടെുണ്ടോ ലുലു ഉണ്ടോ
ആഹ് ലുലുണ്ടേ
ആ
ഉം
പോവാറുണ്ടാ
പി ഞാനോ ഏയ്് ഞങ്ങക്ക് അങ്ങട്ട് പോകേണ്ട ആവസ്യല്യ ഇപ്പൊ തന്നെയൊക്കെ കിട്ടും
ആ അല്ല എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോഴൊക്കെ പോവോ ആഹ് അയിന്റെറ അത്ത്ന്നാ പിന്നെ എല്ലാം ഉണ്ടല്ലോ
ആഹ
സാധനങ്ങൾ വാങ്ങിക്കണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കണമെങ്കിലും തുണി എടുക്കണെങ്കിലും
കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോളൊക്കെ അങ്ങനെ
മേടിച്ചച്ച്െടുക്കാനായിട്ട് പിള്ളേരെയും കൊണ്ട് പോയാ നഷ്ടമാണ് നമ്മള് നല്ലോണം കാശില്ലാണ്ട് പോയിട്ട് കാര്യമില്ല അവിടെ എല്ലാം ഉണ്ടല്ലോ എന്തൊക്കെ വാങ്ങിച്ചാലും തൃപ്തിയാവൂല ആ എല്ലാം ഒരു വശത്തുനിന്ന് ആ് അതെ അതെ കാണുമ്പ എല്ലാം ആവശ്യയിരിക്കും
ഉം
പിന്നെ അങ്ങനെ പിന്നെ അവിടന്ന് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോരും പിന്നെ സിനിമ കാണാ എല്ലാം ഉണ്ടല്ലോ എല്ലാത്തിനുംുള്ളള്ള സൗകര്യം ഉള്ളത കൊണ്ട് കൊഴപ്പില്ല പക്ഷെ നല്ലതാ അങ്ങനെ കൊറേ തിരക്ക് കുറയുല്ലോന്ന് ഈ റോഡുകളില് വണ്ടി നിർത്തി ആ അതെ നമുക്ക് ആവശ്യംമുള്ളത് നമുക്ക് എടുക്കാം അതെ പിന്നെ പൈസ കൊടുക്കാ മാത്രം നിന്നാ മതിയല്ലോ
ആ ആ പൈസ കൊടുക്കാൻ കൊറച്ച് അധിക നേരം നിക്കണം മറ്റേപ്പ കടയിട്ടിനേക്കായ ഒക്കെ
ല്ലാതെ ഇട ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്കില്ലാണ്ട് പോരാൻ പറ്റും കേട്ടോ ഈ ഞായറാഴ്ച ച്ച ദിവസങ്ങളിലും പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ പോയാലാണ് ഭയങ്കര തിരക്ക് അല്ല കൊഴപ്പില്ല ഉം എന്ന ശെരിയടാ ഓക്കേ പിന്നെ വിളിക്കാം
ആഹ ശരി ഞാൻ വിളിക്കാം
ശരി
ഓക്കെന്നാ